ആഹ്
ആഹ് എന്തൊക്കെണ്ട് വിശേഷം
ഓ നല്ലന്നേ അവിടെയോ
കേക് എന്താ സൗണ്ട് സൗണ്ട് കുറവാണല്ലോ
കേക്കുന്നില്ല
ആഹ് ഇപ്പൊ കേക്കുന്നുണ്ട് നേരത്തെ മാതിരി തന്നെ സൗണ്ട് ഇല്ല ഇല്ല കഴിച്ചില്ല
ങ്ങളെ സൗണ്ടും കുറവാ
കുറവാ
ആഹ്
ഇപ്പളോ ഇപ്പൊ കേ
ആഹ് കേൾക്കുന്നുണ്ട് ചെറുങ്ങനെ ഫുഡ് കഴിച്ചോ
ഇല്ല കഴിച്ചില്ല കഴിക്കണം
എന്താ സ്പെഷ്യൽ
സ്പെഷ്യൽ ഒന്നുംല്ല മീൻകറി ചോറ് ആഹഹ് ചോറാണ്.
ഇവിട പത്തൽ ബീഫ് കറി
ആഹ് ആഹ് പത്തലോ പത്തൽ എങ്ങനാ ഉണ്ടാക്ക പത്തൽ
അരിപ്പൊടി
ആഹ്
അയില് ചൂടുവെള്ളം ഒഴിച്ചിട്ട്
നിങ്ങ പത്തൽന്നല്ല പറയാ
മറ്റേ പത്തിരിയാണ്
ആഹ് വെള്ളപ്പം
വെള്ളപ്പോ
പത്തിരി
പത്തിരി, പത്തൽ ഏ പത്തൽ എന്നാ വേ ഞമ്മള ഇങ്ങോട്ടൊക്കെ വേറെ നെയപ്പ ത്തല്ന്ന് പറഞ്ഞിട്ട് വേറെ ഇതാ
ആ നെയ്യപ്പത്തല് വേറെത് പത്തല് വേറെത് പത്തല്ന്നറഞ്ഞാ ഒരു വെള്ള വെള്ള സാധനം ഒരപ്പം
ആഹ് അരി പത്തിരി ല്ലേ
ആ അതെന്നെ നിങ്ങ അവിടെ പത്തിരി ന്നാപറയാ
നമ്മള് പത്തിരി എന്ന പറയ
ഉം
ഈ ചുടുവെള്ള ഒഴിച്ചിട്ട് കൊയക്ക ചെയ്യാ
ആഹ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാനാക്കൂലാട്ട ഉമ്മ ആക്ക പത്തിരിയെല്ലോ
ആഹ് വാട്ടൂല അല്ലേ അടുപ്പത്തിട്ടിട്ട്
ഏഹ് ആഹ് ഗ്യാസില്ന്നെ
അതന്നെ ഗ്യാസില് വാട്ടിയ എടുക്കൂല്ല അല്ലെ
ആഹ് ഓടല് സിറ്റ് ഇങ്ങ് വാട്ടൽന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നെ
കുടുവെള്ളത്തിൽ ഇിട്ടിട്ട് തിളപ്പിച്ച എടുക്കുക
ആഹ് അതാന്നല്ലേ
പിന്നെ തെളച്ച വെള്ളത്തില് അടുപ്പത്തേക്ക് വെച്ചിട്ടട്ടെ
ആഹ് ഞങ്ങക്ക് പിന്നെ ഈ പത്തിരി ഒന്നും ശരിക്കും അങ്ങനെ അറിയില്ല
ആഹ് ശരി ആഹ് ശരി
അങ്ങനൊന്നും ഞാൻ ആക്കല്ല ഞാനിങ്ങനെ ചിക്കൻ കറി ചില്ലി അങ്ങനെ എല്ലാം ആക്കും
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് ഐ ലവ്
ഉം ഉം
യൂട്യൂബ് നോക്കിയിട്ട് അങ്ങനെ എല്ല ആക്കുനാന്
ആഹ് ശരിയ എല്ലാം ഉണ്ടാക്കാ മതിയാ അല്ലേ
ആഹ് നല്ല നല്ല ഫുഡ് എല്ലാ ആക്കും
ആഹ് ആഹ് ആഹ്
ഉം ഇഫ്താറിനെല്ലാം ഞൻന്നെയ സ്ന സ്നാക്സ് എല്ലാക്കല്
ഏഹ്
ഇഫ്താർനലു
ആഹ്
ഞാനാ സ്നാക്സ് ആക്കല്
അയ്ശരി
ഉമ്മാക്ക് അങ്ങനെ പുതിയ കടിയൊന്നും അറിയില്ല
ആഹ് ആഹ് ആഹ്
ഇപ്പൊ ഞാനാക്ക ഞാനും സിസ്റ്ററും കൂടിട്ട്
അയ്ശരി
ഉം ഉം പിന്നെ എന്താ വർ
ഉ ഉം നല്ല വർത്താനം
ഉം എന്താ ചെയ്യന്ന് ഒച്ചപ്പാട്
എങ്ങനെ ഉം ഞാന് കറി വച്ചില്ല കറി മഴ ചെറുതായി ത് ആഹ്
ആഹ് അവിടെ മഴയുണ്ടല്ലേ
മഴ ചെറുതായിട്ട്
ആ ഇവിടെ മഴയില്ല ഇടെ നേരത്തെ നല്ല മഴേ നേരത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം നല്ല മഴയാണ്
ഇവിടെ എന്തായിനി മഴ
ഉം നിർത്താട് പെയ്യാത്ത മഴ നല്ല മഴനായിന്
ആഹ് വൈകുന്നേരൊക്കെ നല്ല മഴ ഇടും
ആഹ് അതന്നെ ഞങ്ങക്ക് ഞാൻ ഇത് മഴയും കൊണ്ട അതരു നേരത്തെ നല്ല എന്തോ പനായിരുന്നു വല്ലേ ഇപ്പൊ ഓക്കെയി
ആഹ മഴ മഴ കൊണ്ടീനോ
ആ മഴ കൊണ്ടീനി
ആ ആ അപ്പൊണ്ടാണ്
ഞാന് ഡിഗ്രി പഠിക്കുന്ന അപ്പോ അമ്മ ഇങ്ങനെ സ്കൂട്ടിയില വരുത്ത
ആ ആ
അപ്പൊ ആ മഴ കൊള്ളിട്ട് ഇങ്ങനെ എന്തതു പോയി നേരത്ത്
ആ ശരി എന്ന ആ
ഉം
മ്
വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടില് നാല് മക്കള് ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ അമ്മ
ആ ശരി മ് വേറെന്താ അവരെല്ലാം എന്താ ചെയ്യുന്ന
ഒരു ഡിഗ ഒരാൾ മൂത്താൾ ഡിഗ്രിയ ആണ്
മ്
രണ്ടാമത്ത ആള് പ്ലസ് വണ് മൂന്നാമത്ത ആള് എട്ടില് ചെറുത് മൂന്ന്ല്
ആ നിങ്ങെളെന്താ തേങ്ങ ചിരക്കയാ
ആ
എല്ല കേ നിക്കുന്നുണ്ട്
സൗണ്ട് കേക്കണ്ടില്ലേ
ഹെൽപ്പ് ചെയ്യാൻ ആരുല്ല
ഏയ്‌ അരു വരൂല അതെ
അവർ ബോയ്സ് ഒന്നും കുക്ക് ചെയ്യൂല
ഏ
ബോയ്സ് കുക്കയൂല
ഇല്ലല്ല ബോയ്സ് ഒന്നും കുക്ക് ചെയ്ല്ല ബോയ്സ്ന്ന് പറയാന് ചെറുതും മോനാ
ഏ
ചെറിയ മോനാണ്ന്ന് പറയ ബോയ്സ്
ബാക്കിയെല്ലോ ഗ പെണ്ണ
ആ അതെ
അവരെല്ലാ വീട്ടിലന്നെയാ
ഒരാള് ഹോസ്റ്റലിലാണ് ഇന്നലെ വന്നണ്
ഉം എന്താ പഠിക്കുന്നേ
ഓൾ ഡിഗ്രി ഡിഗ്രി ഫസ്റ്റ് ഇയർ
ഡിഗ്രി ഫസ്റ്റ് ഇയറ
ആ
ആ ഏത് സ്ട്രീം
ആ കെമിസ്ട്രി
ആ മ് ശരി
നീയേതാ
ഞാൻ ബി കോം
ഏതാ ഇയ്യറ്
ഞാന് ഫൈനൽ ഇയർ
ആ ആ
മ് പിന്നെ എന്താ എന്ത കറി മീൻ കറിയല്ലേ ആക്കന്ന്
ആ മിങ്കറി നത്തല ബത്തലല്ലേ മ് ആ
നമ്മളിവിടെ നത്തള്ന് റയാ നത്തളാന്ന് പറയുല.
നത്തല്.
ആ നത്തൽ.
ആഹ് നത്തലന്നെ ആ കുഞ്ഞി.
ആ അഹ് പൊരിച്ചാലെല്ലാം നല്ല ടേസ്റ്റ് ആണ്.
ആഹ ആഹ
അനക്ക് കറിയിത്ത മീനൊന്നും ഇഷ്ട്ട ല്ല.
ആഹ കറിയെച്ചാല് ആരും കൂട്ടൂല.
ആഹ് പൊരിച്ച അതിന്റെ മുള് വരെ നല്ല ടേസ്റ്റ് ആണ് ഞാൻ മുള്ളൊന്നും കളയലില്ല.
ആ ഹി മുള്ള് കളയാൻ ഇണ്ടാവുല്ലല്ലോ.
ആഹ അ തന്നെ നല്ല ടേസ്റ്റാ ത്.
ഞ്ഞി മീനാ ല്ലേ?
ഉം എങ്ങനെ അയിന്റെ റെസ് പ്പി പറഞ്ഞേ? അതിന്റെ റെസിപ്പി പറ ഞ്ഞെ മീൻ കറീന്റെ?
മീൻ കറി മൊളകും മഞ്ഞളു ഇട്ടിട്ട് തക്കാളീം പച്ചമുളക് പുളിയൊക്കെ പിഞ്ഞിട്ട്.
മ്
അടുപ്പത്ത് വെക്കും ത് തെ ളച്ച് വെന്തിട്ട് മീനാക്കും പിന്നെ തേങ്ങ അരച്ചിട്ട് അതും പാരും. ന്നിട്ട് പിന്നെ. ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കും.
ഞാന് പിന്നെ മീൻ കറിയൊന്നും ഇതുവരെ ആയിട്ട് വെച്ചില്ലാ.
ഏ ഹി
ഉ ഞാന് ബാക്കിയെല്ലാ ആക്കും.
ആ ആ
അധികു ഞാൻ ഫുഡ് ആക്കലുണ്ട്. ഉം ഉമ്മാക്ക് സുഖല്ല കെടുക്കുമ്പല്ലോ ഞാനാ ചെയ്യാ.
ആഹ ആഹ
ഉ എല്ലാർക്കുല്ല ഭക്ഷണം ഞാനാക്കാ. ഉം ഇന്ന് പിന്നെ വെള്ളിയാഴ്ച്ച ആയോണ്ട് ബീഫാ ഇവി ടെ.
ബീഫാന്നില്ലേ വെള്ളിയാഴ്ചാ യോണ്ട് ല്ലേ?
ആ
ആ
അതിക വെള്ളിയാഴ്ച ബിരിയാണിെയെല്ലാം ഇണ്ടാവൽ ബിരിയാണി നെയ്ച്ചോറ്.
ഉം പേരെന്തും ആ എന്ത്?
ഞമ്മള് പിന്നെ അങ്ങനൊന്നുല്ല എല്ലാർക്കും ഫ്രീഉള്ളദിവസൊ ക്കെ ആവുമ്പോ. എന്തെങ്കിലും സ്പെഷ്യൽ ഇണ്ടാക്കും.
ഓ അങ്ങനെയാ ഇപ്പൊ വീട്ടിൽ ആരുണ്ടാവില്ലായിരിക്കുംല്ലോ അതായിരിക്കു ല്ല ഇങ്ങനെ.
ഇപ്പം ഉം ഇ ക്കക വന്നീല്ല.
ഉം
പണിക്ക് പോണേണോണ്ടേ ഉച്ച കൊന്നും ഇവിടെ ഇണ്ടാവുലല്ലോ.
ഓ രാത്രി ഇണ്ടാവൂലേ?
രാത്രിണ്ടാവും ഇന്ന് ഇപ്പോ വരല് ഇണ്ടാവൂല ഇന്ന് ലോങ് തൃശൂർക്കാട്ട പ്പൊ കിട്ടിയെന്നു പറഞ്ഞ
ട്രിപ്പ് പോയിറ്റാ?
ആഹ്, ട്രിപ്പ് പോയതാ.
ഏഹ്, ഈ ടൈമിലല്ല ട്രിപ്പ് പോവാൻല്ല രസായ്രിക്കും.
ഏഹ്,
ഈ ടൈമില് ട്രി
ആഹ്, ആഹ്, ആഹ്. പിന്നെ ഓട്ടം കിട്ടുന്നതിനോണ്ട് അങ്ങനെ പോയതാ കസ്റ്റമർനിം കൊണ്ട് പോയതാ.
ആഹ്, ആഹ് അവർക്കെന്താ പണി
ഏഹ്, ത് ടാക്സി.
ആഹ്.
ടാക്സി യൂടൂബറാ.
ഉം, ഉം. ഈ സമയത്തൊര് ട്രിപ്പോവുമ്പം നല്ല വൈബേരിക്കും. ഫേമിലിയയ്ട്ടെല്ലം പോവല്. ഉം എങ്ങനെ പറയും നമക്ക് എവിടെങ്കിലും പോവാം
ഏഹ്.
ഞാഇങ്ങനെ പറയേന്ന് ല്ലാരോടും. നമ്മക്കേടങ്കും പോവാ, ഇനിപ്പ ക്ലാ ഇത് ഏഹ്?
ങ്ങള് ട്രിപ്പ് പോവൽണ്ടോ?
ആഹ് നമ്മ പോക്ക്ണ്ട്.
ആഹ്, ആഹ്
എങ്ങോട്ടാ പോവല്? എടക്കെല്ലം പോവും. ഈപ്പ് ഇപ്പ് ക്ക്ള് ഇക്കാക്കന്നുല്ല്യ, ഇക്കാക്കെല്ലും ഉണ്ടാവുമ്പഴാ പോക്ക്.
ആഹ്, ആഹ് എവിടേക്കൊക്ക പോവാ, വയനാട്ടിലൊക്കെ പോവോ?
വയനാട്ടിലെല്ലം പോക്ക്ണ്ട്.
ആഹ്, ആഹ്
ആടെ റിസോർട്ട്ല് പൂള്, നല്ല രസാന്ന്.
ആഹ്, ആഹ്
അമ്മഅന്ന് സ് കഴിഞ്ഞറാശ്യം പോയിട്ട് അമ്മ ചിക്കൻ ചുടല് അങ്ങനെല്ലാണ്ടായിനി. ഓ നല്ല വൈബാന്ന് എല്ലാരുണ്ടാവുമ്പം. പ്പാക്കെന്താ പണി. ഉപ്പാക്ക് ഹോട്ടല്.
ഹോട്ടല് ആഹ്, അശെരി. ഉം. പ്പൊ നല്ല ഫുഡൊക്കെ കഴിക്കാലോല്ലെ.
ആഹ്, ഹാ കഴിക്ക്യ. അൻക്കയ്നങ്ങനെ ഫുഡിനോടൊന്നും വല്യതൊന്നുല്ല. ഞാഅങ്ങനെ ഫുഡ് കഴിക്കറ് കൊറവാഅ്.
ഏഹ്,
ചോക്ലേയ്റ്റെല്ലം ഭയങ്കര ഇഷ്ടാ
അയ്ശെരി. ഇപ്പൾത്തെ കുട്ട്യ ആഹ്.
ശെരി.
ആഹ്, ശരി.